അലോ ആ കേക്കാലോ ല്ലേ
ആക്കെ
പിന്നെ അടുക്കുവായിരുന്നൂ
എവിട്ന്നോ രണ്ട് ചെ ചിമാരൊക്കെ വന്ന് രണ്ട് പ്രോഡ വേണ്ടീട്ട്
ആണോ ആഹ് ആ എന്നിട്ട് വാങ്ങിച്ച് ഇട്ടോ
അ
ആഹ് അയ്നിപ്പെടെക്ക് ഇങ്ങനെ ഇറങ്ങൂല്ലേ എന്തേ ലൊക്കെ- കേട്ട
അത് ഞാ ഓർത്തനി വല്ല ഹെൽത്തിന്നാണോന്നമ്മ പർണായിരുന്നിനി എടക്ക് ഹെൽത്തിന്നൊക്കെ വരുവായിരിക്കുന്ന് -
ആണോ ഹ ഹ ഹഹ് ഓ അവര ഓ രൺ അവരെനിക്ക് തോന്നു ഈ ഒമ്പത് മാസ ത്തിന്റെടക്കാകെ രണ്ട് പ്രാവശ്യം ആണ്ടെ വന്നിട്ടുള്ളൂ-
ആഹാ ഹാ ഹ്
അയ്ന്റെത്ത് ഭവന സന്ദർശനം ന്നും പർഞ്ഞൊരു ബു ക്കൊക്കെണ്ട്ലെ അയ്നത്ത് കൊട്ത്ത്ട്ട്ണ്ട് ഓ അവരങ്ങനെ വരാറൊന്നുൽ ല്ല
ഉം
പിന്നെ ന്ന കറിക്കെ
കറിന്ന് തക്കാളിതീയലും മീൻവറത്തതും
മീൻവറത്ത് മസ്റ്റ് ആണോ അവിടെ
ആ ഇവടെ അഛ അച്ചക്ക് മീൻ വറ ത്തിലാണ്ട് പറ്റില്ല ചേട്ടനാണെങ്കി മോളച മന്തി ഇല്ലാണ്ട് പറ്റില്ല
ആഹാ അപ്പൊ ഇതക്കെ എന്നും ഉണ്ടോ അവിടെ
ന്നെ ഇടക്കൊക്കെ അങ്ങനെ വ ശുവിടിക്ക് ആ ചേട്ടത്തി ഉണ്ടാക്കി കൊടുത്തേ വി ട്ടിയോള് ചെലപ്പോ ഇല്ലെങ്കി വഴക്കക്കെ ഇണ്ടാക്ക്
ആ ഹാ അവളെല്ലാം ഉണ്ടാക്കുക്കെ ചെയ്യോ പണിയൊക്കെ ചെയ്യോ നെനക്കറിയാവോ?
മ് ഹ്
പഠിച്ചുന്നല്ലേ ആ എല്ലാരും എല്ലാക്കെ പഠിച്ചു നമ്മളതൊക്കെ നേര ദേ അറിഞ്ഞോണ്ടാണോല്ലേ മ്
ചെല അബദ്ധങ്ങളക്ക പറ്റാറുണ്ടായിര് മ് എന്നാ ഒരൂസം പച്ചരീടെ കൂ എവ്ളെ ഉഴുന്നിന് പകരം ഉലുവയോ വണ്ടി കൊണ്ടിട്ട്
ഓ ഹോ അതൊരു വല്ലാത്തബദ്ധായിപ്പോയ ഇ ഹൊ
ഏ മ് മ്
ലുവേക്ക മുടിക്ക് നല്ലതാ വെള്ള ത്തീട്ട് കൊതുന്നല്ല അരച്ച് തലേത്തേ
മ് മ് ഞ്ഞെ പിൻ ന്നൊരു തവണ സാമ്പ്രാണിക്ക് വരെ കൊതുക്‌തിരി കത്തിച്ച്
ഓയ് യ്യോടാ അറിയത്തില്ലായ് ക്കൂല നമ്മക്കല്ലേ ഇതക്കെ ഇത്ര പോപ്പുലർ. അയ്യോ വിറ്റായി.
കത്തിക്കുന്നേന്റല്ലേ അന്നേരവാ കണ്ടേ.
അത് കൊള്ളാ ആ വേറെന്നാ പിന്നെ
വേ പിന്നെ വെട്ടിക്കഴിഞ്ഞാ
ഇപ്പതേ ഒരുക്കുവാ ഞാൻ
ഏ
ഒരിക്കി അരിഞ്ഞ് അതങ്ങ് വഴട്ടാം എന്നാണ് എന്റെ പ്ലാൻ അയിനിപ്പരേ കുഞ്ഞ് തുടങ്ങും മ്ഹ് മ്ഹ് ആ തേ മു തോടെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്
ഏഹ്
അല്ലേ തന്നെ വീട് കിടക്കുന്ന കോലം കണ്ടിട്ട് എനിക്കന്നെ പ്രാന്തെടുക്കുന്നു. കാര്യം രണ്ടൂസം ഇല്ലായിരുന്നല്ലോ. അപ്പൊ എല്ലാം ഉണ്ട് ആകെപ്പാടെ തുണിഅലക്കും പേരക്കാകം ഒന്ന് തൂത്തിട്ടു ആരേലും വന്നാൽ മോശമല്ലേയെന്നോർത്തു വേറെ ദേ മഴ തുണിമടക്ക ക്കാനും എല്ലാം കിടക്കുന്നേ ഉള്ളൂ അയിന്റെ ഇടയ്ക്ക് ഈ രണ്ട് ചക്ക കാര്യം ഞാൻ തന്നെയാ കൊണ്ടുവന്നേങ്കിലുവേ
ഉം കറീക്കെ വെക്കാൻ എല്ലാം പഠി
ഉംഹ് ഏറെ കുറെ കൊറെയൊക്കെ നമ്മളിട്ടങ്ങ് ഒഴപ്പ പ്പും അറിയാങ്കിലും എന്നാലും മ്ഹ് ചിക്കനൊക്കെ വെയ്ക്കാം ഓക്കെ ഓക്കെ മ്ഹ് ബീഫ് പിന്നെ അമ്മ നന്നായിട്ട് വെക്കുന്നോണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പോയിട്ടില്ല പിന്നെ ബാ ക്ക് അത്യാവശ്യം കറികളൊക്കെ തീയല്, അവിയല്, സാമ്പാറ്, തോരന് ഇതൊക്കെ നമുക്ക് അറിയാലോ എക്സ്ട്രാ ആയിട്ട് ഈ നോൺ വെജ്ജിന്റെ പരിപാടികള് അതാണ് അതേ ഉള്ളു മ്ഹ് യൂട്യൂബ് നോക്കുക വെക്ക്
അതെ എനിക്കത് നോക്കീലേ സംതൃപ്തിയില്ല അറിയാമെങ്കിലും നോക്കുമ്പോ ഒരു ആശ്വാസം
ക്കുന്നു. ചെലപ്പം പിന്നെ ഈ സീസൺ കഴിഞ്ഞ് പിന്നെ അ അടുത്ത സീസണെ അത് കിട്ടുള്ളൂ അപ്പൊ പിന്നേം സംശയാ അങ്ങനെങ്ങോ പിന്നേം പോയി തേങ്ങ മുളക് എന്നും പറഞ്ഞോണ്ട് പിന്നേം നോക്കി എടുതൊഴിക്കും അതൊക്കെയുള്ളോ ഇനിപ്പോ ഇതൊക്കെ മാറും എന്റെ ആറാം മാസത്തില് കുഞ്ഞിന് എന്നാക്കൊ കൊടുക്കാം ഏ അതെങ്ങനെ കൊടുക്കാം ഞാൻ നോക്കിട്ട് ആറ് റ് മാസം വരെ ഒരു സീനും ഇല്ല അത് കഴിയുമ്പോ തൊട്ടാ ഇതിന്റെപ്പാട് അപ്പം നേരത്തൊക്കെ ഞങ്ങളിങ്ങനെ ടൂറൊക്കെ പോകുമ്പോ ഇവക്ക് ചോറ് കൊടുപ്പിനൊക്കെ പോകുന്നെയല്ലേ അപ്പൊ ഇത്രയും കൊഴപ്പില്ല അതിനാ ഇവൾടെ ഫുഡിനെ പറ്റി നമ്മള് മുമ്പേ നമ്മുക്ക് കൊഴപ്പമില്ല ചിന്തിക്കണ്ട കാര്യല്ലല്ലോ പാല് മാത്രല്ലേ കുടി കുടിക്കുന്നുടോ
ആ ആറുമാസം കഴിഞ്ഞിട്ടല്ലേ ചോറ് കൊടു ക്കാനൊക്കെ തൊടങ്ങിയെ
തെ അതെ
ഉം ഉം ഉം ഇപ്പ എല്ലാം കഴിച്ചോളോ
ആഹ് ഏകദേശം എല്ലാക്കെ പക്ഷെ ആശാൻ ഒരു ഒന്നോ രണ്ട ടൊ വായി കൂടുതൽ കഴിപ്പിക്കത്തില്ല പിന്നെ വാ തൊറക്കത്തില്ല ഇങ്ങനെ ചുരുട്ടി ചുണ്ട് രണ്ടും കൂടെ കൂട്ടി പിടിച്ച് മൂങ്ങനെ അടച്ച് വെച്ചുകൊണ്ടിരിക്കും കുത്തി തൊറക്കാൻ നോക് പിന്നെ സമ്മതിക്കൂല കാറാൻ തൊടങ്ങും ഒയ്യോ ഞാനാ ഇപ്പൊ ഇവക്ക് ഉണ്ടാക്കുന്ന കുറുക്കും എല്ലാം തിന്നുന്നത് എന്റെ വെയ്റ്റ് കൊറയുന്നയാ കൂടു നാല്ലാദേ കുറയുന്നില്ല അതണ് പോയി അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല പിന്നെ മുട്ട കൊടുത്ത് താരുന്നു മുട്ടേടെ മഞ്ഞ അത് കൊടുത്തപ്പത്തേക്കും മൊ കായ നിക്കി വാപ്പ് അതൊരു വല്ലാത്ത ടേസ്റ്റ് ആണല്ലോ അപ്പൊ പിന്നെ ഞാന് ആ അതെ അതെതെ പിന്നെ ഞാൻ ഓർ ഇങ്ങനെ ചോറിന്റെ കൂടെ ചുമ്മാ ചിക്കി പൊരിച്ച് കൊടുക്കണോന്ന് അത് ഇതുവരേ നടന്നില്ല ചോറ് കൊടുത്തൊക്കെ കഴിയുമ്പോ അയ്യോ മുട്ട എടുത്ത ആ പിന്നെ അവ എങ്ങാനും ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ എടുത്ത ചോറ് ഒരു വ പോലും ഉണ്ണത്തില്ല അങ്ങനത്തെ സ്വഭാവണ്ട്
ആഹ
അതേ സമയം ഈ നെയ്യൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോത്തേക്കും വലിയ ഇഷ്ടവാണേ
ആ
അത് ഇങ്ങനെ കഴിച്ചോളും നെയ്യ് നെയ്യാന്ന കണ്ട കഴിഞ്ഞ നെയ് ചുമ്മാ കഴിക്കും എന്നാ ചോറിലൊഴിച്ചു കൊടുത്ത ആ നെയക്കത്ത് ചോർ പറ്റത്തില്ല നെയ് ആയിട്ട് മാത്രം അപ്പം ഞാൻ നെയ് കയ്യേലിചിരിഞ്ഞോണ്ടി എടുത്തിട്ട് പറയും ഇന്നാ നെയ്യാന്ന് പറഞ്ഞിട്ട് വാ തുറക്കുന്ന ഗ്യാപ്പിന് ചോറ് കുത്തി കയറ്റി കൊടുക്കും ഭയങ്കര കഷ്ടപ്പാടാരു ഇതിങ്ങളെ തീറ്റിക്കാ
അയ്യോ
രണ്ട് മൂന്ന് വായേലും കഴിച്ചാൽ നമുക്കും ഒരു സമാധാനമാണേ അത്രയെങ്കിലും ചെന്നലോന്നു ചില നേരത്തെ അതുപോലും കഴിക്ക ക്കേലാ ഒക്കെ പഠിക്കാനിരിക്കുന്നതല്ലേ ഉള്ളൂ
അല്ലേലും എനിക്കങ്ങനെ എടു ത്ത് പോലും ശീലല്ല ഹും
ഓയ് എനിക്കോ ഞാനൊരു റ്റെ പിള്ളേരെ എടുക്കും
ഏ പിന്നെയും പോയിട്ട് എനിക്ക് തോന്നണു ഒരു അഞ്ചാറെട്ട് മാസള്ള പിള്ളേർ മടി പിടി ചെന്നിട്ടുണ്ട് അല്ലാണ്ട് എടു
ഏ രസവാ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പണ്ട്‌ അതായത് ആശുപത്രി വെച്ചും വീട്ടിൽ വന്ന് രണ്ട്‌ മൂന്ന്‌ ദിവസൊക്കെ ഈ കുഞ്ഞ് കെടന്ന് കരയുമ്പത്തേക്കും. അമ്മ തുണിയലക്കാ പോയേ ക്കുവായിരിക്കും. ഞാൻ വിളിക്ക് എടുത്ത് തായ് മടി വെച്ച് താ പാല് കൊ ടുക്കണെങ്കിൽ ന്ന് പറിം. പിന്നെ ഞാൻ നോക്കുമ്പോ അമ്മയുടെ കഷ് ട്ടപ്പാടോർക്കുമ്പോ കാര്യം രാവിലെ തന്നെ നമുക്കുള്ള ഫുഡും കാര്യങ്ങളും നമ്മുടെ കുളിപ്പിച്ച് കുഞ്ഞിനെ കുളിപ്പിച്ച് എന്തൊക്കെ പണികളാണന്നറിയോ ഈ അയ്യോ നമുക്ക് തന്നെ അങ്ങ് പ്രാന്തെടു തോന്നും കാര്യം നമു ഒന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ. അവര് തന്നെ കട്ന്ന് ചെയ്ത നമുക്കങ്ങ് വെഷമം വരും. ആ കൂട്ടത്തി കൊച്ചിനേം കൂടി എടു എന്റെ മടി വെച്ച് താന്ന് പറയുന്നത് ശരിയല്ലേല്ലോ. പിന്നെ പിന്നെ ഞാൻ സ്വയമേ അങ്ങ് പഠി ചെ തള്ള ചൗട്ടിയാ പിള്ളക്ക് കേടില്ല. നല്ലതൊണ്ട് എങ്ങനെലോ ചോലി യൊക്കെ എടുക്കു
പിന്നെ എടുത്തട്ത്തട്ത്ത് ഏത് സ്റ്റൈൽ എട്ക്കാനും മെരിക്കാനും പഠിച്
ഏഹ
ട ഇങ്ങോട്ട് വരുന്നടം വരെ അവളെ ഹാൻഡിലെയ്യാൻ കൊർ കൃത്യമായിട്ട് എനിക്കറിയത്തില്ലായിര്ന്നു അതായത് ഇരുപത്തട്ട് ട്ട്കെട്ടിനൊക്കെ ഇവള് കെട്ന്ന് കരഞ്ഞപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റ് അയയ പോട്ടെ പോട്ടേന്ന് പർഞ്ഞിട്ട് ഞാൻ കുലുക്കുന്നു പാല് കൊടുക്കുന്നു ഒന്നും രക്ഷയില്ല നിർത്തുന്നില്ല അവസാനം അമ്മ വ തന്നെ എടുത്ത് ആട്ടി ആട്ടി ആട്ടി ഉറ കീ എന്റെ കയ് കൊണ്ട് തന്നു
ഇപ്പൊര കുളിപ്പിക്കുന്നെ കേ
ഇതെല്ലാം ഞാന
ആഹ അല്ൽ എന്തുണ്ട് കൈ മാറിയ പനി പിടിക്കുന്നു അങ്ങനെയൊക്കെണ്ടോ
ഏത് ഇൽ എനിക്ക് ഇപ്പ ഇവള്ടെ കാര്യത്തിൽ അങ്ങനെ വന്നിട്ടില്ല ന്നോ ഞാന് അമ്പത്താറ് കഴിഞ്ഞപ്പോ തൊ അമ്മ പണി ക്ക് പോയി അറുപത് അറുത തിവസൊക്കെ ആയപ്പ അമ്മ പണിക്ക് പോവാൻ തുടങ്ങി അപ്പൊ തൊട്ട് ഞാനാ കുളിപി ന്നിവളെ അറുപതാമത്തെ ദിവസം തോട്ട് അപ്പൊ ഞങ്ങള് മാറ അപ്പൊ കുഴപ്പില്ല അത് കഴിഞ്ഞ ഇവിടെ വന്ന കഴിഞ്ഞപ്പ പിന്നെ സരവ മേടക്ക് കുളിപ്പിക്കുവേ അമ്മേയും കുളുപ്പികും ആ അപ്പം അന്നേരം വല്യ അങ്ങനെ പനി പിടിച്ചിട്ടൊന്നുമില്ല
ആഹ ആഹ ആഹ
പച്ചവെള്ളത്തിൽ കുളിപ്പിക്കും ചൂടാക്കാണ്ട് വെറും പച്ചവെള്ളത്തിൽ കുളുപ്പിക്കും
അന്നേരം ഓശിയില്ലേ
ഇല്ല ല്ല അങ്ങനെന്ന ഇവക്ക് ആകപ്പാടം വന്നിട്ട ട്ടു ള്ളത് ഇവിടെ പിള്ളേരു വല്ലാം പനിയായിട്ടൊക്കെ വരുമ്പോം അങ്ങനെ വ പിടി അല്ലാണ്ട് അങ്ങനെ വെള്ളം മാറി കൈമാറി അതിന്റെ പ്രശനൊന്നുമില്ല അലേലും അവിടുത്തെ അവിടെത്തെ കാലസ്ഥ ഇവിടുത്തെ കാലസ്ഥ ചെറിയ വ്യത്യാസം ണ്ട് എന്നാലും അതി തിലൊന്നും
ആ അതെ
ഉം ആഹ് അതുകൊണ്ട് പിന്നെ സമാധാനം ഉണ്ട് പിന്നെ ഈ വക്സിൻ ഒക്കെ എടുത്ത് പനിക്കുന്നൊക്കെള്ളേ
ആ ഇന്നിം വാക്സിൻ ഉണ്ടോ
ഇനി ഒന്നര വയസ്സൊക്കെ ആവുമ്പോഴേള്ളു
ആആആഹ് ആഹ
ഇപ്പോഴത്തെൊക്കെ സഹിക്കടോ നമ്മളീ ഉണ്ടായി കഴിഞ്ഞഞ് ഒന്നര മാസത്തെ ഒരു കുത്തിവെപ്പുണ്ട് അയ്യോ നമ്മളും കൂടെ ഇരുന്നങ്ങ് കരയും പിള്ളേരുടെ കാർച്ച കാണു.. നമ്മളോർക്കും ഭഗവാനേ ഇത എന്നാ അതായത് കുഞ്ഞുങ്ങളല്ലേ
അതെ
നിങ്ങൾ കറും കേട്ടോ ഒരു കാരണവശാലും പേടിക്കരുത് മഹ്ഹ്ഹ വീട്ടിൽ വന്ന് കഴിഞ്ഞാല് അതായത് തിന്ന വേദന അറിയുന്ന അതായത് കാലിങ്ങനെ അനക്കുമ്പോൾ വേദന എടുക്കും അപ്പൊ നമ്മള് വീട്ടിൽ വന്ന് കഴ അപ്പം ഞാനെന്നിട്ട് ഹെൽത്തിലൊക്കെ ചോദിച്ചു ദേൈവമേ എന്റെ കൊച്ചുഭയങ്കര കാർച്ചയാ ഇനി ആശുപത്രിയിൽ വല്ലോം കൊണ്ടുപോണോന്ന് ചോദിച്ചു അവരുപറഞ്ഞു ഒന്നുകൊണ്ടുംപേടിക്കണ്ട പനി കുറച്ചൊക്കെ കഴിയുമ്പോൾ അത് പൊക്കോളുമെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ് രാത്രിയിലാ ക്കെ വഴക്കായിരിക്കും എല്ലാരും പറഞ്ഞ് രാത്രിയിലക്കെ വഴക്കായിരിക്കും യ്യോ രണ്ടു ദിവസം കഴിയണം ഒന്ന് മാറണങ്കിൽ പക്ഷെ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോയി രാവിലെ പോയിട്ട് വന്നപ്പോ തൊട്ട് കൊറേ കാറി അത് കഴിഞ്ഞു ഒരു വൈകിട്ട് ഒരു അഞ്ചു മണി ആയപ്പോൾ കാലൊക്കെ എടുത്താ അപ്പം ഭയങ്കര കാലൊക്കെ അനക്കുുവായിരുന്നുള്ളത് അനക്കാതെ വെച്ചില്ല അങ്ങനെ അങ്ങനെങ്ങനെ ഒക്കെ. ആയി കാലൊന്ന് അനക്കി വിടണം കാലും കയ്യും ഒക്കെ അപ്പൊ പിന്നെ വലിയ കുഴപ്പം വരില്ല പക്കമില്ലാത്ത രാത്രികൾ വരികയാണ് രാത്രി നിനക്ക ഉറക്ക പ്രശ്ന വല്ല ഉണ്ടോ
ഏയ് ഇല്ല
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ല. എനിക്കും അങ്ങനത്തെ പ്രശ്നൊല്ലായിരുന്നേ. അത്കൊണ്ടാണോന്നറിയത്തില്ല, കൊച് കൊച്ചും കെടന്നോ? ഒറങ്ങിക്കോളും. രാത്രിക്കാ കൊഴപ് പ്പില്ല. അവള് ഇന്നേവരെ ഉണ്ടായിട്ട് രാത് ഇത്രേല് അലമ്പ്ണ്ടാക്കീട്ട് ഇല്ല ചിലര് പറയപ്പം രാത്രി ഉറങ്ങു ഈലെന്നാ പൂരമാണെന്നേ ക്ഷണായി പ്രശ്ന ഉണ്ടായിട്ടേ ഇല്ല ഇവക്ക് എന്തേലും വയ്യാഴികയക്കെ ഉണ്ടെങ്കി മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വിശ
എട ആരോ വന്നന്ന് തോന്നുന്നു ഞാൻ പ്പവ്ളിക്കാവേ
ആ ഓക്ക ഒക്കേ ഓക്കെ വെച്ചോ വെച്ചോ വെച്ചോ